ഹലോ
കേക്ക്
ആ കേൾക്കുന്നുണ്ട് ആഹ പിന്നെന്താ ഒഴിവ സമയൊക്കെ എന്താ ചെയ്യാ ഉം ഉം
ഒഴിവ് സമയം എന്ത് യൂസ്
സിനിമ സിനിമ നല്ലം കാണയ്ക്കാരംലെ യു യൂട്യൂബിലൊക്കെ വരണ അല്ലേ കാണാന്
യൂട്യൂ ഹേ ഹ് യൂട്യൂബില് അല്ല എനിക്ക് സിനിമ ഇഷ്ടം തിയേറ്ററിൽ പോയി കാണാനാണ് ഏറ്റവും ഇഷ്ടം ട്ടം പിന്നെ പാട്ട് കേൾക്കും
ആ അത് ശരി
ചേട്ടൻ ചെറിയൊരു ലൈബ്രറി ഉണ്ട് പിന്നെ അതിൽക്ക് കേറി ബുക്കൊക്കെ ഇട്ടിട്ടുനോക്കും
ആ അയ്ശരി ലൈബ്രറി എങ്ങനെ അവിടെ അടുത്ത കടെലാ കടായിയിട്ടാ
അല്ല അല്ല നമ്മുടെ വീട്ടില് തന്നെ ഒരു പോർശൻ ചെയ്തിട്ടുണ്ട് കുറച്ച് പുസ്തക ഇതുള്ളതാണ് പുള്ളിക്ക് നല്ലതായിട്ടുള്ള ബുക്കുകളും അല്ലാതെവിടെയെങ്കിലുംക്കെ പോവുമ്പോ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിലൊക്കെ അത് വേടിച്ച് കൊണ്ട് വരും
ആഹ അയ്ശരി
ഇത്തിരി നേരോക്കെ നമ്മൾ ഫോൺ യൂസ് ചെയ്ണോണ്ട് ഇരിക്കിയാണെങ്കിൽ പോലും പറയും അതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ എടുത്ത് വായിക്കടോന്ന് അങ്ങനെ പറഞ്ഞ് പറഞ് പറഞ്ഞ് പിന്നെ ഇപ്പ ആക തന്നെ നമ്മള് ഏർ എടുത്ത വായിക്കാൻഹയി
ഇക്കും നമ്മുക്കും തന്നെ കൊറേ അറിവ ഉണ്ടാവും കുറ എക്സ്പീരിയൻസ് ഇതൊക്കെ കിട്ടും ചെയ്യും
ഉം കൊറെ നമ്മൾ അറിയാ
ആഹ അറിയാൻ കഴിയും ശരിയാണ് പക്ഷെ എനിക്കൊക്കെ ഭയങ്കര മടിയട വായിക്ക
അതി ആ പക്ഷെ നമ്മള് ഇങ്ങനെ ഇത് ചെയ്ത്തൂടെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് വായിച്ചതിൽ നല്ല ഒന്ന് രണ്ട് ഒക്കെ എടുത്ത് ഇവിടെ കൊണ്ട വച്ചട്ട് ഇത് കൊള്ളാം ഇത് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അങ്ങനെ അങ്ങനെ ടെസ്റ്റ് തുറു നോക്കി തുറ നോക്കി അപ്പം വന്നിട്ട് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു അ അതിന്റെ ഈ പോർഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എണ്ട ഒരുരുമന ത സംസാരിക്കുമ്പം ഒന്നും അറിയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ് ഇഷ്ടപ്പെട്ട ചെൽ കാര്യങ്ങളൊക്കെ അത് കൊള്ളാമായിരുന്നല്ലെ ഇത് നല്ലതായിരുന്നു ഞാൻ അപ്പോഴേ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇച്ചിരി വായിച്ചാല നമുക്കായാലും തിരിച്ച് പറയാൻ പറ്റു അ വായിച്ചു തുടങ്ങി തുൊടങ്ങി ഇപ്പോൊ പറയാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഏർ തോന്നും ആ എന്നാൽ അത എടുത്ത വായിച്ചാലോ
ആഹ ആഹ
പോകുന്ന സമയൊക്കെകുമ്പോ ഞാൻ പറയും ഒന്ന് രണ്ട് ബുക്ക് എടുത്ത് വെക്കുവോന്ന് ചോദിക്കും അങ്ങോട്ട്
ആഹ ആഹ ആഹ അങ്ങനെ വായന പിന്നെ നന്നായി പിന്നെ ഒറ്റക്ക് ഫ്രീ ടൈ ആ കൊറെേ വീട്ട ന നമുക്ക് എന്തെങ്കിലും ഒരു ജോലിപ്പെടുത്താണ്ട കുറച്ച കുയ ഭക്ഷണമായാലല്ലവ കൂടുതൽ പണിക്ക പിന്നെ ഉച്ചക്കൊക്കെ ഫുഡ് കഴിക്കാനൊെ ഉച്ചക്കൊക്കെ വാറ
അ ആവുമ്പോം വരും രാത്രിയിലും ഉണ്ടാവും ച്ചന്തങ്കിലുംൊക്കെ ആക്കിയാൽ മതി അതും പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായണ്ടോ ഒറ്റ സ്ട്രെച്ച് നിന്നന്ന് ചെയ്യത്തില്ല അപ്പ അതക്കെ ഈ എങ്ങെ സമയ എടുത്ത് ഇത്ര എത്രേനുള്ളിലേ ചെയ്യത്തുള്ളൂ പിന്നെ ഇങ്ങനെയൊക്കെ ഫുഡ് ഭയങ്കര ലിമിറ്റേഷനിൽ കഴിക്കുന്നായ കൊണ്ട് അത്യാവശ്യം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ രണ്ടു നേരവും ആക്കാ നോക്കാം
എന്താണ് എന്താണ് ഹെൽത്ത് ഇഷ്യൂ ആയിട്ടുണ്ട്ഡാന്ത്
എനിക്ക് ച കൊടലിന് ചെറിയൊരു പ്രശ്നം
ആഹ പിന്നെ പിന്നെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ
ആഹ കഷി കഴിഞ്ഞിട്ടുണ്ട്
ആഹ ആ എന്നിട്ട്പ്പ ഓക്കെ ആായോ
ഇപ്പൊ അതിന്റെ കഴിഞ്ഞു ഇനിപ്പ അതിന്റെ
അറസ്റ്റ്
റെസ്റ്റ് ടൈമും പിന്നെ അല്ലാതെ കുറച്ച് മെഡിസിൻ എടുത്തുന്ന ടൈം ഒക്കെ നടന്നൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയ ഉള്ള ഇണ്ടായത്കൊണ്ട്ന്നെ ഭയങ്കരമായിട്ട് ഇതാക്കത്തില്ല ഇങ്ങനെ ചെയ്യോ ഒന്നന്ന ഒന്നും ചെയ്യാൻ അങ്ങനെന്ന പറയത്തൊന്നുമല്ല എന്നെക്കൊണ്ട് പറ്റുകവാണെങ്കിൽ ചെയ്യ പറയും വരുന്നില്ല എങ്കിൽ നമുക്ക് പുറത്തുന്ന് മേടിക്ക കഴിക്കന്ന് പക്ഷെ എനിക്കറിയാ കഴിക്കാൻ പറ്റില്ല
അതെ ശരിയാണ്
ഫുഡ് സെറ്റാവത്തില്ല
ആ പിന്നെ ഗ്യാസുമലല്ലേ കൂടുതല് മടുപ്പൊന്നും വേണ്ടല്ലോ
അങ്ങനെ മൊത്തം ഒന്നും ചെയ്യേണ്ടി വരത്തില്ല അപ്പൊ എന്താണെങ്കിലും ഇറച്ചി മീനാണെങ്കിൽ പോലും ചേട്ടനത് ക്ലീൻ ചെയ്തു തരും പിന്നെ തേങ്ങ എല്ലാം അത് തിരിഞ്ഞ് അങ്ങനെയൊക്കെള്ള കാര്യങ്ങള് നമുക്ക് ഒരു ഒത്തിരി നേരം നിന്നൊന്നും ഗ്യാസിലുള്ള പരിപാടീല്ല അരിയലോ ഗ്യാസിലോ സ്ട്രെയിൻ ചെയ്ത് കുനിഞ്ഞ് ണ്ട് കാര്യങ്ങളൊന്നൂല
ആ ആ
അത് കാരണം ഞാൻ തന്നെ പറയൂല ഉണ്ടല്ലോ ഉം ഞാൻ തന്നെ ചെയ്തോളാം രാവിലെ പോയ ഉച്ചക്ക് രണ്ട് മണി ഒക്കെ ആവുമ്പോഴല്ലേ വരത്തുള്ളൂ അതിനുള്ളിൽ നമുക്ക് എന്തായാലും എന്തെങ്കിലൊക്കെ ആക്കാൻ പറ്റുവല്ലോ?
ശരിയാണ് അത് ശരിയാണ് ആ എന്നാലും നമുക്ക് റസ്റ്റ് ചിരിത്ത കണ്ട് നമ്മള അസുഖം നമ്മൾ വന്നത് മാറട്ടെ
ആ ഒട്ടുംയാ തോന്നുവാണ് എങ്കിൽ ഞാൻ ഇങ്ങനെ പറയും പറ്റുന്നില്ല അപ്പൊ പിന്നെ ഒന്നും പറയത്തില്ല ഞാൻ പറ പറഞ്ഞിട്ടുണ്ടല്ലോ കുഴപ്പൂല നീ റസ്റ്റ് എടുക്ക് എന്ന് തന്നെ പറയത്തുള്ളൂ
ആ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് റെഡി ആയിട്ടല്ലേ ജോബിന് പോകാനും പറ്റുള്ളൂ
ആ ഹെൽത്ത് ഇഷ്യൂസ് ഒന്ന് റെഡി ആയി
എ എ എന്താണ് വർക്ക് ചെയ്യണ്ടേ റൈറ്റിങ്ങാ
ഐറ്റി ഐറ്റി
ഐറ്റി മേഖലയിലാ ആ ശരി പിന്നെ ഫിലീമ് ഫിലീമ് തിയേറ്ററിൽ പോയി കാണുംന്ന് പറഞ്ഞല്ലോ ഫിലീമ് എന്താണ് ദൃശ്യം ത്രീ കണ്ടോ? ഏ എന്താ പാട് രസണ്ടാ
ഉം കണ്ട് കൊള്ളാം പക്ഷെ നമ്മള് ഒരു വൺ ഒന്നും രണ്ടും കണ്ടേൻ്റെ എക്സ്പെറ്റേഷനിൽ പോവരുത്
ആ ശരി ആ അതങ്ങനെ പറഞ്ഞത് കേട്ടൂ ണ്ട് നല്ല സൂപ്പറായിട്ട് കാണാം മൂവി സൂപ്പറായി
കഞ്ഞം അതും ഇതും ഏ പകുതിക്ക് വെച്ചിട്ട് ട്വിസ്റ്റ് വരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ട്വിസ്റ്റ് വരുന്നു അങ്ങനെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് അല്ലേ പക്ഷേ ഇതങ്ങനൊന്നൂല ഇതിലാകെ ഒരരമണിക്കൂർ ട്വിസ്റ്റേ ഇള്ളൂ അത് ലാസ്റ്റ് തീരുന്ന സമയത്ത് അതുവരെ ശരിക്കും നമുക്ക് അങ്ങനൊന്നും ഫീലെയ്യില്ല നോർമൽ നമ്മ വീടുകളിൽ ചെല്ലുമ്പോൾ എന്താണ് നടക്കുന്നത് അത്രൊക്കെ തന്നെ കഥകളായിട്ട് നമുക്കൊന്നും തോന്നില്ല
ആ അത് ശരി അത്രണ്ട് എക്സ്പെക്ട് ചെയ്തത്ര ഇല്ലല്ലേ
അത്ര എക്സ്പെക്ടില്ലേ എ നിക്ക് ര ദൃശ്യം ഫോർ ഉണ്ടല്ലോ അതില് കുറച്ചും കൂടി ബെറ്റർ ആക്കാ എന്ന് വിചാരിച്ചിട്ടായിരിക്കും
ഇനി ഫോറുണ്ടോ അതുവരെ അങ്ങനെയാ നിർത്തിവെച്ചിട്ടിള്ളത്
ആ ദൃശ്യം ഇനി ഫോറും കൂടി ഉണ്ട് ഇത് ത്രീയിൽ അതാണ് ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ ജസ്റ്റ് രണ്ട് മൂന്ന് ട്വിസ്റ്റ് ഇട്ട് നിർത്തിയേക്കുന്നത് ഇനി ദൃശ്യം ഫോർ നല്ല രീതിയിൽ അവസാനിപ്പിക്കാന്ന് വെച്ചിട്ടായിരിക്കും
അതെ അതെ അതെ
ഇന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്
ആ അത് ശരി ഞാന് ദൃശ്യം വണ്ണും ടുവും കണ്ട് ഞങ്ങള് പിന്നെ അങ്ങനെ തിയേറ്ററില് പോയി കാണാറില്ല ഉം ഞാനൊന്നും ഒരു സി സിനിമ പോലും കണ്ടാ ഒരു ഒന്നട്ടേ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഞാ ഇതുവരെ പോയിട്ടില്ല ഏ അപ്പൊ ഇത്ങ്ങനെ ദൃശ്യം വൺ ടു ഒക്കെ കണ്ടപ്പോ ത്രീ എങ്ങനെയും കാണ എന്നുള്ളരു ഇത്ണ്ടായിും ഉ ഈ ഫോണുള്ള യൂട്യൂബിലൊക്കെ വരും കുറച്ചൊക്കെ കഴിയുമ്പോ
ഒക്കെ റിലീസ് ആവാൻ ഇത്തിരി കൂടി സമയംന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ള സിനിമയായിരുന്നല്ലോ അപ്പൊ പെട്ടെന്ന് തിയേറ്ററുകളിൽന്നും മാറ്റത്തില്ല ഞങ്ങള് തന്നെ പോയി കാ ഇറങ്ങി രണ്ടിൻന്റെറെ അന്ന തൊട്ടേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ചേട്ട ത്തിന്റെയും കൂടി വെച്ചിട്ടല്ലേ നമുക്ക് പോവാാൻ പറ്റോ അ നോക്കി നോക്കി അവസാനം കാണണം എന്നുള്ള ആഗ്രഹയിട്ട് എട്ട് ദിവസം രാവിലെ തൊട്ട് നമ്മള് പോണോ വേണ്ടയോ പോണോ എന്ന് ചർച്ചയാ സീറ്റും ഇല്ല പെട്ടെന്ന്രു എട്ട വി് ഒരു ഏഴര ആപ്പ് എന്ന വിളിച്ചിട്ട ബുക്ക് ചെയ്യട്ടെ പന്ത്രണ്ട് മണിക്ക് ഷോ ഉണ്ട് ഞാൻ ഏത് പന്ത്രണ്ട് ആ രാത്രി പന്ത്രണ്ട് മണിക്ക് സ്പെഷ്യൽ ഷോ കട്ടു വിഷ്യത്തിന് മാത്രം എല്ലാ തിയേറ്ററിലും പഷിൽഷോ ഇട്ടു രാത്രി പന്ത്രണ്ട് പക്ഷ അന്ന് ഭ തിരക്ക്
അന്നും തരക്ക്
ആഹ ഫുൾ ആ ഇറങ്ങിയ ടൈംമായിട്ട് ഫുൾ തിരക്കാണ് അപ്പൊ സ്പെഷ്യൽ ദൃഷ്യൻ സിനിമയ്ക്ക് മാത്രം എങ്ങനെ ഒരു ഷോ ഇല്ല പന്ത്രണ്ട് മണിക്ക് പക്ഷെ രണ്ട മണിക്ക് മിക്ക തിയേറ്ററുകളിലും പന്ത്രണ്ട് മണി രണ്ട വരെ അവ ഒരു സ്പെഷ്യൽ ഷോ അപ്പ എന്റെ ചച്ചി അതില് സീറ്റ് ഉണ്ട് അതില് തന്നെ കുറവാണ് ആ സമയത്ത് വരെ സീറ്റ് ഫുള്ള് കുറച്ച് സീറ്റ് ഉണ്ട് ഞാൻ ബുക്ക് ചെയ്യട്ടെ ബുക്ക് ചെയ്യഞ്ഞന്ന് വേണ്ട നാല് മണി ചേന്ന് ഓട്ടോ ഉള്ളതാണ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ മുഖം മാറിയപ്പോ ഞാൻ പറഞ്ഞു ബുക്ക് ചെയ്തോ പക്ഷെ ഇപ്പൊ നിർത്തിയിട്ട് വീട്ടിൽ വന്ന് കണ്ടോ ഉറങ്ങിക്കോണം എന്നാൽ മാത്രമേ പോത്തുള്ളൂ
ആഹ്
ഇച്ചിരി നേരം ഉറങ്ങാതെ പറ്റത്തില്ലല്ലോ
ആഹ് ശരിയെന്നാ
ഇപ്പോൾ ആകാംക്ഷയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാലും നമുക്കത് അറിയാല്ലോ
ആഹ് അതെ അത് ശരിയ ഉറക്ക് വന്നാ മിസ്സ ആകും ഏട്ട് പകല് വന്നിട്ട് കെടക്കോ അല്ലാതെ
അല്ല കഴിച്ചിട്ട് അപ്പഴേ പോവും അത് അറസ്റ്റ് അങ്ങ ഭയങ്കരമായിട്ടൊന്നും എടുക്കുന്ന ആളല്ല
അപ്പൊ രാത്രി പെട്ടെന്ന് കെടക്കാൻ വരോ കാരണം തീരെ ഉറക്ക് കിട്ടണില്ലല്ലോ നാല് മണിക്ക് എണീക്കില്ലേ
രാത്രില ഒമ്പതരക്കേ വരുത്തുള്ളൂ
ഉം ശരി പിന്നെ നമ്മള് എല്ലാം കഴിഞ്ഞഞ് കിടക്കുമ്പോത്തിനെ ആഹ് ഒറക്ക് കൊറവാലേ
കുറവാണ് പിന്നെ ചില ദിവസങ്ങളില് ഈ രാവിൽ തോട്ടം സ്കിപ്പ് ആകും ദിവസം മാത്രം ഒര് എട്ട് മണി വരെ കെടക്കും അത് എനിക്കറിയാം ഇത്ര രണ്ടാഴ്ച ഒരാഴ്ചയ ഒക്കെ കൂടുമ്പോഴായിരിക്കും ആഹ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കും അതാ ഒറങ്ങുന്നേ
അതല്ല അപ്പൊ അതെന്താ ആ ടൈമിൽ എന്താ ഓ ഓടാൻ പോണേ
അതോ നമുക്ക് ഹാർബർ ഓട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ വെച്ചിട്ടുണ്ട്-
ആഹ് അയ് ശരി-
ും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട്-
ആഹ് ആ ടൈമിലോട്ടൊണ്ടാവും
ആഹ് ഓ പോണം അപ്പൊ ഇങ്ങനെയുള്ള ടൈമുകളിലോടുമ്പോൾ നമുക്ക് നോർമൽ റേറ്റ്- റ്റിനേക്കാളും കൊർച്ച് ചെറൃരു പൈസേ കൂടി - കൂടുതല് കിട്ടും- ഓടുമ്പോ എക്സ്ട്രാ പേയ്മെന്റാണ് കൊടുക്കേണ്ടത്- ആഹ് ഓട്ടോകളൊന്നും അവൈലബിൾ അല്ലല്ലോ?
ആഹ്അതെ ശരിയാണ്- ആഹ് ഒരു ടൈമാവുമ്പ അമ്മക്ക് ഒറ് കൊഴിച്ച് പോവല്ലേ ഇപ്പ നമ്മുക്ക് വാങ്ങല്ലോ-
ആഹ് അതെ അങ്ങനെ പിന്നെ ഇവിടെ വന്ന് കെട ട്ട് രണ്ട് മണിക്കൂർ ഒറങ്ങിയിട്ടാണ് പിന്നെ പോകുന്നത് പിന്നെ സിനിമ കണ്ടിട്ട് വന്നിട്ട് ഒന്നര മണി റ് ഒറങ്ങിട്ടാണ് ഓട്ട്-
പക്ഷെ അപ്പൊ സിനിമ കണ്ട കഴിഞ്ഞപ്പോ- രസല്ലെങ്കി പിന്നെ ഐ ഒരു ചർച്ച പോലൊ ഓഹ് -
ആഹ് പക്ഷെ ച വന്ന് വന്നു പൊറത്തുന്ന് ജ്യൂസും കുടിച്ചു ക്ഷെ വന്ന് കെട അങ് ഒറങ്ങി ഒറങ്ങ് ക്ഷീണ ൊണ്ടല്ലോ അവർക്കൊക്കെ പെട്ടെന്ന് ഒറങ്ങും-
അല്ല നല്ല എക്സ്പെർട് ചെയ്തിരുന്നു കാരണംതിന ഒന്നും രണ്ടും ഇങ്ങനെ ആയതോണ്ട് എല്ലാരും നല്ല- ആകാംക്ഷയിലാവു പോയി കാണാൻ പോവല്ലേ-
ഞാൻ ശരിക്ക്നും കൊറ്ച്ച് നാള്കൂടി കൊറ് ചൂസ്കൂടി കഴിയട്ടെ പന്ത്രണ്ട് മണിക്ക് വേണ്ടാന്ന് വെച്ചാ- കഴിഞ്ഞ് അയ്ന് മുന്നെത്താഴ്ചയാണ് സൂര്യയുടെ കറുപ്പ്ന്ന് പറഞ്ഞിട്ട് സിനിമ പോയി കണ്ടത്- ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച പോയി കണ്ടല്ലേ ഒള്ളൂ കഴിഞ്ഞ ആഴ്ച പോയി കണ്ടല്ലേ ഒള്ളൂ- ആഹ് ഇതി കൊറേച്ചൂടി ആവട്ടെ അതിലാവട്ടെ- എന്ന് പിന്ന പിന്നെ കാ എല്ലാരും കണ്ടു എന്നുള്ള ഇതൊക്കെ വന്നപ്പോത്തേക്ക്- കല്യാണത്തിന് പോവുമ്പോ അങ്ങനെ വീട്ടീന്ന് അങ്ങനെ കൊണ്ടു പോവാറില്ലായിരുന്നു കൊറവായിരുന്നു വർഷത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ എന്ന കണക്കായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ ചേട്ടന് ഭയങ്കര ഇഷ്ട ഇഷ്ടാണ് തിയേറ്ററിൽ പോയി കാണാൻ അങ്ങ്
പിന്നെങ്ങള് ഇങ്ങള ഒറ്റക്കനൊള്ളു ഇങ്ങ ഇഷ്ട
ആഹ് എന്ന ഇതുവരെ അങ്ങനെ പോയിട്ടൊന്നുല്ല ഒറ്റക്ക്
ആഹ് ആഹ്
സർജറി കഴിഞ്ഞ ടൈമിലൊക്കെ കൂട്ടുകാരൊക്കെ വിളിച്ചപ്പോ പോലും ഞാൻ പറഞ്ഞതാണ് പൊക്കോ കൊഴ് കണ്ടോ ഇപ്പൊ കൊഴപ്പ്ല്ല ക്ഷെ പൂത്തില്ല
എ എ എ
അനിംക്കുട്ട്മാത്തെ പോ
ആ പ അവര് ഏട്ടന്നെ അനിയനൊക്കെ ഇണ്ടോ
ഈനാമാത് ഇത്രേ ഉള്ളൂ
ആഹ് ശെരി ഒരു മോനൊള്ളൂല്ലേ
യൊ ആരുല്ല ഫ്രണ്ട്സ് അവര് ണ്ട് പക്ഷെ ഇങ്ങനെ കൊറ്ച്ച് കാര്യങ്ങൾക്ക എന്നെ അങ്ങനെ ഇട ഇട്ടിട്ട് പോവില്ല
ആഹ്അത് ശരിയാണ്
പൊറത്തായിരുന്ന സമയത്ത് പോലും അങ്ങനെ സിനിമ കാണാനൊന്നും ബോത്തൊന്നുല്ലായിരുന്നു ആ ഫ്രണ്ട്സ് പോയ ഞാൻ എന്നെ പോയ ഞാൻ പോഉന്നില്ലല്ലോ എന്നെ കൊണ്ട്വോൻ ആരു ഇല്ലല്ലോ ഇപ്പൊ താണം പുള്ളിയും പോവില്ല